ആഹാരോക്കെ കഴിച്ചോ?
ആഹ് ഞാൻ ഇപ്പതേ കഴിച്ചിട്ട് അങ്ങോട്ട് എഴുന്നേറ്റതേ ഉള്ളൂ
എന്നായിരുന്നു കറിയൊക്കെ ഇന്ന്
കറി ഇന്ന് പയറ് മെഴുക്ക് പോരട്ടി വെച്ച്ണ്ടായിരുന്നു
വേറൊന്ന് ഇല്ലായിരുന്നോ ഇറച്ചിയോ മീനോ ഒണക്കമീൻ
എറ എറച്ചി മീനൊന്നുമില്ലായിര്ന്ന് പിന്നെ മൊട്ട പൊരിച്ചത്ണ്ടായ്രുന്നെ
ആഹ് മതിയല്ലോ
ആഹ് അത് മതിയായ്ര്ന്ന്.
ആഹ് ഇവിടെയാണെങ്കി ഭയങ്കര മഴയായിരുന്നു ഇപ്പം ചെറുതായിട്ട് വെയ്ല് തെളിയുന്നുണ്ട്.
ആഹ് ഇവിടെം തെളിയുന്നുണ്ട്.
ആഹ് നല്ല വെയിലായ്ര്ന്ന വെള്ളം കെണറ്റി വെള്ളം പൊങ്ങി നല്ലായിട്ട്.
ആണല്ലേ?
ഉം ഇനിയും പൊങ്ങും നമുക്ക് തൊഴ് തൊട്ടിയിട്ട് മുക്കിക്കോരാള്ള രീതി പൊങ്ങും.
ആഹ് ഞങ്ങളും രാവിലെ അച്ഛനെന്നെം വിളിച്ച് കാണിച്ചു ഞങ്ങടെ കെണറും അങ്ങനെ ആയി.
ആണോ തൊട്ടി ഇട്ട് ചുമ്മാ മുക്കി കൊരാം വേലാരുന്നോ
ഇന്നൊരു ഇന്നൊരു മഴയും കൂടെ പെയ്യാണെ അങ്ങനെ കോരണം.
ആഹ് രസവല്ലേ.
ഒറ്റ മഴക്കുള്ള ഇതും കൂടെ ഉള്ളൂ ന്നെറഞ്ഞ് കവിയും.
അഹ് എൻറെ അമ്മ വീട്ടിലേ എന്റെ അമ്മ വീട്ടി മുഴുവനും പാറയാണെ. അപ്പം ഞങ്ങടെ ചേച്ചിടൊക്കെ വീട്ടി കുഞ്ഞ് കെണറാ നമുക്ക് ആ കെണ റ്റിലെറങ്ങിയിട്ട് പെട്ടെന്ന് കേറാള്ള രീതീലുള്ള കെണറ ഒരു ദിവസം മഴ പെയ്ത പ്പത്തേക്കിന് ഏഹ് കെണറ് ന്നെറഞ്ഞൊഴുകുവ ട്ടി തൊട്ടി ഇടുന്നേന് പകരം എല്ലാരും ചുമ്മാ ചെന്ന് പാത്രം കൊണ്ട് മുക്കിക്കോരുവാര്ന്ന്.
ആഹ് നല്ല രസല്ലേ അത്.
അപ്പൊ നല്ല രസായിരുന്നു അന്നിട്ട് ചെറിയ ഓലിയൊക്കെ ഉണ്ട് പിള്ളേരെല്ലാം കൂടിയിങ്ങനെ പാറെടെ സൈഡിങ്ങനെ പുല്ല് മാറ്റിപ്പോ ഓലി ഓലിക്കകത്തൊന്ന് വെള്ളം എടുക്ക ഓലീലെ വെള്ളവൊക്കെ നല്ല വെള്ളവല്ലേ
നല്ല വെള്ളാല്ലേ
അങ്ങനെയാ ഞാന് ഓലിയൊക്കെ കണ്ടിട്ട് പാറക്കുഴി ന്നെറഞ്ഞൊഴുകും. ന്നിട്ട് വഴിക്കൂടൊക്കെ മീൻ ഇങ്ങനെ ചെറിയ പരലും കുഞ്ഞൊക്കെങ്ങിനെ ഒഴുകി നടക്കുന്നകാണ.
ആണല്ലേ ഞങ്ങടവിടെ മുഴുവം പോയികയാ പൊയ്കയില്ലേ വെ പൊയ്കേന്നെച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ ചെറിയ തൊണ്ടില്ലേ ആ തൊണ്ടിനകത്തൂടെ ഇങ്ങനെ ഈ ഒ
ഒഹ് ആഹ് ഒഴുങ്ങ്യപൊ ഒറവ പൊട്ടീട്ട്ങ്ങനെ വെള്ളം ഒഴുകും അല്ലേ?
ഒറവ് പൊട്ടീട്ട് ആ സമയത്തൊക്കെ നല്ല രസായിരുന്നു.
ആ വെള്ളത്തിന് നല്ല തണുപ്പല്ലേ?
നല്ലതണുപ്പ ഞാം പോയി നോക്കിയില്ല. ഉം ഇനി നാളെ പോയി നോക്കണം. രാത്രിയിലൊക്കെ അഹ് രാത്രിയിലൊക്കെ നല്ല ശബ്ദവാണേ ഇങ്ങനെ ഒഴുകി പോകുന്ന കേക്കുന്നെ വെള്ളം ഒഴുക്കുന്നെച്ചകേക്ക്ന്നെ
അ അത് അതൊക്കെ കേക്കുമ്പം നമ്മൾ പണ്ട് സ്കൂളിൽ പൊക്കൊണ്ടിരുന്നൊരു വിദ്യാലയത്തീ പൊക്കൊണ്ടിരുന്നൊരു ഒരു ഒരൂരിത് തോന്നത്തില്ലെരു
ആഹ് ഒരു അനുഭൂവ് അതെ സത്യം
അതൊക്കെ ഒരു കാലവാണ് ശെരിക്കും
അതേന്നെ ഇപ്പം ഞാം വരുന്ന വഴിക്കാണെങ്കില് ഇവിടെ കണ്ട എല്ലാം നല്ലപോലെ പൊങ്ങി വെള്ളം കവിഞ് ഒഴുകുവ തോട്ടീന്നെ ഉം
പ്പൊന്നും കുഴപ്പേല്ല വെള്ളം കേറുന്ന പ്രദേശത്തൊക്ക്യാണെങ്കി ഇപ്പൊ അവര്
അത് ഭയങ്കരം അതേന്നെ അത് വല്ല മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടുവായിരിക്കും. വെല്ലം
ആഹ് അതെ നല്ല ബുദ്ധിമുട്ട് കാണും അവരക്കെ പിന്നെ അവർക്കൊക്കെ ഇത് അനുഭവം മുള്ളത് കൊണ്ട് വലിയ പ്രശ്നം വരത്തില്ല
ആഹ് അറിയ അറിയുന്നില്ലല്ലോ
നം നമ്മുക്കൊന്നും വല്യ അനുഭവ ഇല്ലാതോണ്ട് നമ്മൾ അങ്ങനെ പോയി ചെന്ന് കഴിഞ്ഞാ നമക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും
അതെ ഭയങ്കര ബുദ്ധിമുട്ടാ
അതന്നെ അതാണ് ഏറ്റവും വല്യ പ്രശ്നം
ആഹ് ഇപ്പൊ നല്ല തെളിഞ്ഞ കാല വസ്ഥ അല്ലേ
നല്ല കാലാവസ്ഥ ഇപ്പോ നല്ലായിട്ട് തെളിഞ്ഞ് നിൽക്ക
പക്ഷേ വൈകുന്നേരം ആകുമ്പഴത്തേക്ക് നല്ല മഴക്കാറാ
ഇന്നലെ മുഴുവൻ മഴയായിരുന്നു വൈകിട്ടെല്ലാം മഴ അതുകൊണ്ട് മുറ്റം തൂക്കേണ്ട ആവശ്യം വരുന്നില്ല എല്ലാം ച്ച ചള്ള അങ്ങ് പോകുവല്ലോ
അതെ
ഭയങ്കര മഴയായിട്ട് മഴയന്ന് പറഞ്ഞാ നമുക്ക് മു റ്റത്തോട്ട് ഇറങ്ങാൻ മേല അതുപോലെ മഴയായിരുന്നു രാവിലെ നേരം വെളു ക്കുന്ന പോലും അറിയത്തില്ല കാരണം ഇരുണ്ട് മൂടി കിടക്കുവ മഴക്കാറു കൊണ്ട്
ആഹ് ഇപ്പൊ ഒന്ന് തെളിഞ്ഞ സമയത്ത് വേണം എല്ലാം ചെയ്യാനല്ലേ
അതെ അതുമല്ലെ വെയിലില്ല ഇഷ് ടം പോലെ തുണി അലക്കിയിട്ടത് ഉണങ്ങാൻ ഉണങ്ങാൻ കിടക്കുവാ ഉണങ്ങിയു ഒന്നുമില്ല ഇതൊക്കെ എപ്പ ഉണങ്ങുമന്ന് എനിക്കറിയത്തില്ല
ആഹ് അല്ല ഇനി ഞായറാഴ്ച വല്ലോം നല്ലോണം തെളിയുവാണെങ്കില്
ഓഹ് ഞായറാഴ്ച പറ റ്റത്തില്ല ആങ്ങളുടെ കൊച്ചിന്റെ സ്ഥിതീകരണ മാണ് അത് കാരണം അതിന് പോകണം
ഓഹ് അതിന് പോവണം
ആഹ് ആഹ് ഒരു ഒരു ഒരു ഒരു തുണി കുറെ തുണി ഞാൻ മുക്കി വെച്ചിരിക്കുവാ ഉം ഇനി അതെല്ലാം കഴുകി എവിടെടാന ഉള്ളടയിലോട്ടൊക്കെ ഈ കട്ടിലെ വിരിക്കുന്ന ഷീ തുണിയൊക്കെയുണ്ട് വല്ല്യ തുണി നമ്മള് കട്ടില വിരി
ആഹ് വല്ല്യ പുതപക്കെ അല്ലേ
ആഹ് പുതുപ്പോ അത് മുക്കി വെച്ചിരിക്കുനേ അതൊക്കെ എവിടെ കൊണ്ടിടാനാണോ
ആഹ് അതൊക്കെ ഉണങ്ങണമെങ്കിൽ നല്ല വെയിൽ വേണം
ഉം വെയില് വേണം നമ്മള് നോക്കി നോക്കി ഇരുന്ന് വെയില് വരുമ്പോത്തേന് ഇതെല്ലാം കൊണ്ട് വിരിച്ചിട്ടിട്ട് നമ്മള് വന്ന് ഇങ്ങോട് ഇരിക്കുമ്പോ മഴയും അങ്ങോട്ട് പെയ്യാനും തുടങ്ങും
ആഹ് അതന്നെ
അതാണ് പാടു വരുന്നത് അല്ലായിരുന്ന കുഴപ്പ ഇല്ലായിരുന്നു
ആഹ്
ത അതോ തറയിലൊന്നും കിടക്കാമല്ല തണുപ്പ് കാരണം
തണുപ്പാല്ലേ
തണുപ്പാണെകിലും നമ്മള് ഏഹ് പൊതച്ചു മൂടി കിടക്കുമ്പോ ഒരു പ്രത്യേക സുഖാല്ലേ പ്രത്യേകിച്ച് മഴയും കൂടെ പെയ്യുമ്പോ
ഇന്നാണ് ഞാൻ രാവിലെ എഴുന്നേപ്പ എഴുന്നേറ്റപ്പഴം താമസിച്ചു.
ആണ്. എപ്പഴ എഴുന്നേറ്റെ.
ഞാനിന്ന് ഏഴുമണി കഴിഞ്ഞു. അറിഞ്ഞില്ലെ. ആണല്ലെ.
ആണെന്നേ. ആറെ ആറ് മണിക്ക് അലാറം വെച്ചിട്ട് ഓഫ് ചെയ്ത് നിർത്തി വെച്ചിട്ട് ഞാൻ കേറി പിന്നേ കെടന്നു.
ആണോ.
നെലത്തൂന്ന് കട്ടിലേ കേറി പൊതച്ചും മൂടിക്കെടന്നു. ഞാൻ കണ്ണ് തുറന്ന് സമയം നോക്കുമ്പോ എട്ടേ മുക്കാല് കെട. ക്കായിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവളിമാരെ കട്ടിലെ കെടത്തെട്ടെ ഞാൻ. പാ രണ്ടെണ്ണം വിരിച്ചിട്ട് അതിന്റെ മേലിലോട്ട് നല്ല കട്ടിയുള്ള പൊതപ്പിടും. പിന്നെ ഒരു കട്ടിയുള്ള പൊതപ്പൂടി ഇടും. അന്നിട്ട് കെടക്കും.
ആഹ്. എന്നാ പിന്നെ ചെറിയൊരു മെത്ത മേടിക്കാ മേലായിര്ന്നോ നെല.
മെ അമ്മ അമ്മയുടെ കയ്യിൽ രണ്ട് മെത്ത ഉണ്ട്െ. രണ്ട്. രണ്ടണ്ണം ഉണ്ട്. ഈ നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ ഇടുന്ന. ഏഹ് ടൈപ്പുള്ള ബെഡില്ലെ. ചെ ചെറിയ മത്ത അതുണ്ട് അപ്പം. ഞാനോർത്തന്ന. അമ്മയ്ക്കൊരു മെത്ത മേടിച്ച് കൊടു. ത്തിട്ട് ആ മെത്ത രണ്ടെണ്ണം ഇങ്ങ് എടുത്താ പോരെ.
ആഹ്.
അമ്മയ്ക്കന്തായാലും കട്ടിലിൽ ഇടാൻ മെത്തയില്ല. അപ്പോ ഒരു മെത്ത അമ്മയ്ക്ക് പറ്റുന്നൊരു മെത്ത മേടിച്ചിട്ട്.
ഒരു ചെറിയൊരണം മേടിക്കുവാണേ നമുക്ക് സുഖവായിട്ട് ഇടാനും പറ്റും. രണ്ട് മെത്തയ്ക്ക് പറ്റ. റ്റുന്ന രണ്ട് ഏഹ് ഒരു സാനം തയ്ച്ചിട്ടാൽ പോരെ അയ്ന്റെ മേളിൽ കൂ. കൂടെ ഒരു തുണി അങ്ങനെ ചെയ്യ. അങ്ങനെ ചെയ്യാന്ന് കര്തി ഇരിക്കുന്ന് ഉം. തണുപ്പ് പറ്റത്തില്ലെന്നെ.
ആണല്ലേ.
ഭയങ്കര പാടാ.
അവര് പ്രശ്ന ഉണ്ടോ തണുപ്പാവുമ്പം..
പ്രശ്ന ഒണ്ട്. അല്ല അവർക്ക് പ്രശ്നൊന്നുല്ല അവർ ഒറങ്ങാൻ ഇപ്പ ഇച്ചിരി താമസ. പതിനൊന്നര ആവണം ഒറങ്ങണെങ്കിൽ രാത്രി.
ആണൊ. ആഹ് ഒത്തരി നേരം താമസിക്കും. അല്ലേ.
ആഹ് നേരത്തെ ഒമ്പര പത്ത്, പത്തരൊക്കെ, ആകുമ്പ കെടക്കുന്നവരാ. ഇപ്പ പ പതിനൊന്ന് മണിക്കഴ്. യണം ഒറങ്ങണങ്കി പതിനൊന്നര പന്ത്രണ്ടാവണം ഒറങ്ങണെങ്കിൽ.
എടയ്ക്ക് എഴുന്നേക്കോ അതോ.
ഇല്ലല്ല. ആഹ് പാല് കുടിക്കാനുള്ള വഴക്ക് കാണും. എടയ്ക്ക് അതും കണ് തുറന്നല്ല ക. ല്ലാതെ കരയത്തൊള്ളു. കണ്ണ് തൊറക്കത്തില്ല. കണ്ണ് തൊ. ആഹ് രാവിലെ ഞാൻ ചുമ്മാ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുമ്പോത്തേക്ക്ന്. കുഞ്ഞത് എഴുന്നേറ്റിരുന്ന് എനിക്കിട്ട് നോക്കിയിരിക്കുവ.
ആഹാ കൊള്ളാം.
ഇന്നട്ട് പിന്നെങ്ങ് കെടന്ന് കക്ഷി.
ആണോ?
ആഹ്. അതും തണുപ്പല്ലേ എന്നാ എടുക്കാനായിട്ടാ.
അതെ തണുപ്പിന്റെയാ. തണുപ്പിന്റെ ആയിരിക്കും.
ആഹ് തണുപ്പ്. പൊതച്ചാലും പൊതപ്പിച്ചാലും പുതപ്പെല്ലാം ചവിട്ടിക്കളയും
ആണല്ലേ
അങ്ങനെയാ നമ്മള് എന്നിട്ട് തൊട്ട് നോക്കുമ്പോ തണുത്ത് കെടക്കുവായിരിക്കും കയ്യ്. ക്കെ ഇങ്ങനെ തണുത്ത് ഇരിക്കുന്ന കാണാം.
നെലത്തും കൂടെ ആകുമ്പത്തേക്ക് തണുപ്പ് കൂടും.
തറയും കൂടെ ആയോണ്ട് ഭയങ്കര തണുപ്പ് തൊട്ടി കെടന്ന് ഒറങ്ങുന്ന്.
ആണോ ഒറക്കവായല്ലേ.
ആഹ് രണ്ടു പേർക്കും തൊട്ടിയുണ്ട്. ഞാനൊന്ന് എന്നാ കെടക്കാലോന്ന് കരുതിയാണ്ടല്ലോ. അപ്പഴേ രണ്ടും എഴുന്നേറ്റ് വരും. പിന്നെ നമുക്ക് കിടപ്പ് നടക്കത്തില്ല ഞാൻ പിന്നെ നെ. ഇല്ല നിലത്ത് പാവിരിച്ച് കിടക്കാൻ നോക്കിയായുണ്ടല്ലോ എന്റെ പൊറത്ത് കേറിരിന്നിട്ട് എന്റെ മൂ ക്കിനാത്ത് കൈയിട്ട് നോക്കും
ആഹാ
ഒരാളെന്റെ പുറത്ത് കേറിയിരിക്കും ഒരാളെന്റെ മുഖത്ത് കേറിയിരിക്കും ഉം ചിലപ്പോം മുള്ളിയിട്ടൊക്കെ ആയിരിക്കും ആഹ് കാച്ചര ഇട്ടാ നമ്മുടെ മുഖത്ത് നോ കേറിയിരിക്കുകയും പുറത്ത് കേറിയിരി ക്കുവൊക്കെ ചെയ്യുന്നെ അങ്ങനെയുള്ള സ്വഭാവങ്ങളും ഉണ്ട്
ഉം അവര് ഉറങ്ങുന്ന ടൈമില് നിനക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലേ
ഓ ഇല്ല ഉറങ്ങാൻ പറ്റത്തില്ല ഉറക്കം വരുന്നുണ്ട് പക്ഷെ ഉറങ്ങാൻ പറ്റത്തില്ല
ആണല്ലേ
അമ്മേ അമ്മ എപ്പോഴും പറയും രാവിലെ എഴുന്നേക്കാം പക്ഷെ എഴുന്നേക്കണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മള് കിടക്കുന്നൊരു സമയമെന്ന് പറഞ്ഞാൽ അത് നമുക്കും കൂടെ ഒരു ഇതാവണമല്ലോ
അതെ അതെ
നേരത്തെ കിടന്നാൽ നമ്മള് നേരത്തെ എഴുന്നേക്കും
അതെ
താമസിച്ചു കിടന്നാ നമ്മള് അതനുസരിച്ചേ നമ്മള് എഴുന്നേക്കത്തുള്ളൂ ആഹ് ഭയങ്കര പാടാ
ഉം ക്ഷീണം ഒന്നും മാറത്തില്ല
ഓ ഒരിക്കലും ക്ഷീണം മാറത്തില്ല അതുപോലെ നമുക്കൊരു ഒന്നിനോടും ഒരു ഉന്മേഷവും തോന്നത്തില്ല
അതന്നെ അന്നത്തെ ദിവസവേ പോക്കാവും
ഉം ഇന്നലെ വീട്ടുകാര് വന്നേ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പം കപ്പയൊക്കെ വേവിച്ചതും ചോറും കറിയും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു ഞാൻ പിന്നെ രാവിലെ അതെല്ലാം ഉണ്ടല്ലോ അത് പിന്നെ ഞാൻ തിളപ്പിച്ച് ചോറ് ഊറ്റിയിട്ട് കറിയെല്ലാം ഞാൻ ചൂടാക്കി തികച്ച് പിന്നെ ഇവളുമാർക്ക് വേണ്ടിയിട്ട് മാത്രം പച്ചച്ചീര തോരൻ വെച്ചു
കൂട്ടിക്കൊളുവല്ലേ
ആഹ് അതിനകത്തിട്ട് രണ്ടും ഒരു മുട്ടയും കൂടി ഇട്ട് അങ്ങോട്ട്
ആഹ് ആഹ് ചെറിയൊരു തോരം പോലെ വെച്ചല്ലേ
ആഹ് അതാവുമ്പോ കഴിച്ചോളൂവോ
അവൻ പിന്നെ പ്രശ്നം ഒന്നും ഇല്ലല്ലോ അത് കഴിച്ചാ
പ്രശ്നം വരുന്നില്ല അതെ
എന്തുവാ പറഞ്ഞേ ഒരാള് എഴുന്നേറ്റു ഉം തൊട്ടിക്കകത്ത് കാലും പൊക്കി കിടക്കുവ ഉം നേരം ചൊവ്വെ കെടക്ക ത്തു ഇല്ല പിന്നെ മുഠായി ഒക്കെ ഭയങ്കര ഇഷ്ടവാ
ആണ് ഇപ്പഴേ കൊടുക്കാറായോ മുട്ടായി ഇപ്പൊ കൊട്കണ്ടാ പല്ലൊക്കെ വെര്ന്നതല്ലേള്ളൂ അതുകൊണ്ട് ഇപ്പൊ കൊടുക്കണ്ട കെട്ടോ
കൊട്ക്കര്
കേക്കാവോ എടയ്ക്കൊന്ന് സൗണ്ട് പോവ്ന്ന് ശബ്ദം ആണല്ലേ
മ്മ എവടെ ഇള്ളെ എടക്ക് ഈ കാത്കൊണ്ടേ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയുണ്ട് ഒഹ് ഇനിയിപ്പ ഓണവല്ലേ വരാം പോക്ന്നത്
ആഹ് രണ്ട് മാസം കൂടെ കഴിഞ്ഞാ ഓണമാ
ആഹ് സമയായി എന്നാ ശെരി എന്നാലേ ആഹ് ശെരി എന്നാ വെച്ചോ കെട്ടോ
ആഹ് ശരി
ആഹ് അവടെ വെച്ചോ
ഉ